ഹലോ
എന്താ പരിപാടി
ഞാതാ ഇപ്പൊ പോഴഞ് വക്കാണ് പണികഴി ശ്രമിക്കാക്കുന്നു..
ആ എന്തായും പരിപാടി?
വിടെ ചെറിയ പണി ഉണ്ടായിന്
ഉ വൈകുന്നേരം ചായൊക്കെ കുടിച്ചോ?
ചായ കുടിച്ചിട്ടില്ല ഞ കുളിച്ചിട്ടേ പണി കഴിങ്‌ വന്നു ജസ്റ്റ് ഇരുന്ന അ ഇന്ന് കുളിച്ചിട്ടൊക്കെ ചായ കുടിച്ച പുറത്ത പോയിരുന്നട്ടരിക്കാണ് ഏ ഉം
പിന്നെപ്പെന്താ,
ഏ
ഇന്നിപ്പോ വെയ്ന്നേരം ഇതേമാതിരി ചായ ചായകുടിച്ച് നല്ല സമൂസിം നല്ല സമൂസിം ചായ പാൽ ചായ ആ അപ്പൊ ഞാ അങ്ങനെയെ ആലോയിക്കാണ് ശരി ആഹ ഞാന അങ്ങാടിടെ അടുത്താണ്
ആഹ
ഞാനി ങ്ങനെ ആലോയ്ക്കേനിപ്പൊ ചായന്റെ ഇപ്പൊ നല്ല ലാഭ ള്ളൊരു ബിസിനസ്സ ണല്ലോ ചായപ്പോ മൊത്തത്തില് നൊക്കണെ നല്ലൊരു ചായ ക്കണെങ്കിൽ നല്ല കച്ചോടണ്ടാവണൊരു പിട്യ ങ്ങനെ ട്ടാലോന്ന് ങ്ങനെ ആലോയ്ക്കേണ് എന്താ ഇങ്ങളെ പറ്റി അയ്നെ പറ്റി ള്ളെ അഭിപ്രായം
അ് നല്ലൊരഭിപ്രായാ നല്ലകാര്യം തന്നെ നല്ലൊരു ആശയം തന്നെണ് കാരണം ഇപ്പോ ഒര് ട്രെൻഡ് രൂപത്തി ത്തില് ഒരു പ്രവണത രൂപത്തിലാണ് പ്പഅ് പോണഅ് അതായത് ഇങ്ങനെ ചായക്കട വന്ന്ട്ട് നല്ലൊരു ഒരു സ്ഥലത്തെ മ്പിയൻസൊക്കെള്ളൊരു നല്ലൊരു സ്ഥലൊക്കേണെങ്കില് ആൾക്കാർ കൂടുതൽ വരും ഈ വൈന്നേരാവുമ്പൊ പ്പൊ കു പ്പ അങ്ങെനെ എർങ്ങാണല്ലോ ഒരു കൂട്ടത്തോടെ അ ങ്ങനെ എർങ്ങി ചായു ടിക്കൻ നല്ല സ്ഥല തപ്പി നടക്കാണ്. സ്പോട്ട് ഒയ്വ്ള്ള എവിടെയങ്കിലൊക്കെ സ്ഥരം കണ്ടാ ആപ്പ ങ്ങനെ കെര്തീനു.
ഉം ഞാനൊന്ന് നോക്ക്ണ്ട് നല്ലൊരു സ്ഥലം കിട്ടണെങ്കിലേഷാറാക്കേനു
നമ്മക്ക് ഒന്ന് നോക്കവാണെങ്കി ഞാപ്പോ അയ്നെ കുർച്ച് കൊർച്ചൊക്കെങ്ങനെ ചോയ്ച്ച നമ്മളത് പോലൊരു കൂട്ടുകാരനെ പൊലെത് തൊ ഇപ്പ ഇവടട്ത്ത് ഓനൊരു കാർച്ചൊരു കുന്നിന്റെ മുകളിലാണ്. കാറ്റും കൊർച്ച് കിട്ടണാ ഒരു സ്ഥലാണ് കാഴ്ച്ചിം ആ വ്യൂവും കാഴ്ച്ചിം അതുപോലെ കാറ്റൊക്കെണ്ട് വൈന്നാ രാവുമ്പോ നല്ലൊരു അടിപൊളി സ്ഥലാണ്.
ഉം ഉം
അപ്പൊ അപ്പോ ഒനോട് ങ്ങനെ കാര്യങ്ങളൊക്കെ ചോയ്ചപ്പോ ഓൻ പർഞ്ഞെന്ന് ങ്ങനെ നമ്മള് ഏ ആദ്യം പഞ്ചായത്ത് പോ യി അപേക്ഷ എന്തൊക്കെ കാര്യങ്ങളും ആ കാര്യങ്ങളും പിന്നെ ഇന്റെ ആവശ്യയ മറ്റേ ചായൻ ൻ്റെ ഇണ്ടാക്കാനുള്ള വസ്തു പിന്നങ്ങനെ കടിയളത്തു ല്ല കാ കാര്യങ്ങള് പിന്നെ ഷെഫ് ഇപ്പള് അത്തൊക്കെ പർഞ്ഞന്നിനി അയ്നെ കുർച്ചൊക്കെ ഓൻ പർഞ്ഞെന്നു കാര്യങ്ങളൊക്കെ
അപ്പൊ കൂടുതലായിട്ട് താങ്കൾ അന്വേഷിച്ച്ക്ക്ണ്ല്ലേ
ആ ഞാൻ ഒറേ അന്വേഷിച്ചന്നെണ്.
ഇതിനിപ്പോ എത്ര വും നമുക്ക് പൈ സെത്ര ഇടേണ്ട്യരും
പൈസ അമ്മക്കിപ്പോ ഇപ്പൊ ഞാൻ കെര്തിക്കണെ എന്തോയ്ച്ചാലേ ഞമ്മള പോ ഇബടെ സ് കൂള് ഒയിവാക്ക്യെ ബെഞ്ചും ഡെസ് ക്കൊക്കെണ്ട് ഞമ്മളവടട്ത്തെ പഞ്ചായത്ത് സ്കൂള് ഒയ് വാക്ക്യാ അതെക്കെട് ത്ത്ട്ട് ഒന്ന് പോളിഷെയ്യ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അയ്‌മെന്ന കൊട്ത്തിട്ടോ ഓക്കെ നമക്കൊരു പയേ രൂപത്തിലാക്കിട്ട് ചെയ്യാം. മൊത്തത്തിലേ വല്ല പൈസ ങ്ങനെ അറക്കാതെ നമ്മക്ക് വടെത്തെ സാധനങ്ങൾ ഒപ്പിച്ചിട്ട് അതുപോലെ ഏ ഡ്രമ്മ് കാര്യങ്ങളൊക്കെ മുർച്ചിട്ട് ഇരിപ്പടം മരങ്ങള തട്യാള് കഷ്ണങ്ങള് മുർച്ചിട്ട് ഇരിപ്പടണ്ടാക്ക അങ്ങനൊക്കെയന്ന് ഇപ്പ ഞാൻ കര്ത്ണത്.
ഉം നമ്മള് വല്യ പൈസ ട്ക്കാതെ ഒക്കെ കാര്യങ്ങളൊക്കെ
അ് നമ്മള ർഞ്ഞാ ഏ ഒ നമ്മളധ്വാനം കൊറേ മാണ്ട്യരും പയ്ന് കൊർച്ചീസപയ്നായിട്ട് നിക്കണ്ട്യേരും.
ഉം അത് നടക്കും കൊർച്ചധ്വാനിച്ചാലും പൈസ കയ്യീന്ന് പോവൂലല്ലോ.
ആ അഅ്ണ്ടാവൂല ഇപ്പൾക്കാർക്ക് അതാണ് മാണ്ട തൊഅ്
ഉം ഒര് കൊർച്ച് മുന്നേ ഒര് മൂന്ന് മാസം മുന്നേയ് ഒരു ചെങ്ങയിങ്ങനെ ചായ ബിസിനസ് അല്ലെങ്കി ജ്യൂസിന്റെ ബിസിനസ്ങ്ങെനെ തൊടങ്ങണന്ന് പർഞ്ഞി നി. ചായ വുമ്പോ മഴക്കാലത്ത് പോവും ജ്യൂസാവുമ്പോ ചൂടുകാലത്തും പോവും അങ്ങനെ രണ്ടും കൂടിള്ള ഒപ്പള്ളെ ഒരു ചെറിയ സംരംഭം തൊടങ്ങണംന്ന് ങ്ങനെ പർഞ്ഞിരുന്നു അപ്പൊ അത് ന്ള്ളെ ഏ റൂമും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച്ണ് അപ്പൊ ഇപ്പ നമ്മള് പട്ടണത്തില് സിറ്റിലൊക്കാവുമ്പോ നല്ല ചാർ ജെര്ണ്ട് അയ്ന് ള്ളെ വാടക നല്ല അത്യാവശ്യ വെര്ണ്ട്.
ആഹ് അങ്ങാടിയിലൊക്കെ നല്ല വെലെകാരം ഉം
അങ്ങാടിലാവുമ്പം നല്ല ആൾക്കാരും വെരും നല്ല പൈസിണ്ടാവും അപ്പൊ അത് മെയ്ന്റെയ്ൻ ചെയ്തു പോകാന നോക്കി നടത്താന് ഒരാള വിശ്വസ്ത ഏൽപ്പിച്ചുണ്ട ഒരു കാര്യം അപ്പൊ പിന്നെ അതിന്റെ പൈസ കാര്യങ്ങളൊക്കെ സ്റ്റ് എവിടെ എത്തില്ല അങ്ങനെ പ്ലൻ ഇങ്ങനെ ഉണ്ടായിന രണ്ട കൂടി ഇപ്പോ നമ്മളിപ്പോൊ ഇവിടെണ്ട്ന്റെ ഒരു ജ്യൂസ് ഇരുപത്തഞ്ചച് രുപയ്ക്ക് കൊടുക്കണം നല്ല കട്ടിയുള്ളത് തന്നെ നല്ല കട്ടുള്ള ജ്യൂസ് തന്നെ ഇരുപത്തഞ്ച് ുപ്യ കൊടുക്കുണ്ട് അ നല്ലൊരു ലാഭമാണ് സംഭവം നമ്മള് ഇപ്പോ കളിച്ചൊെകേ വരു കയാണെങ്കിൽ അല്ലെങ്കഇതേ വരുന്ഗിൽ അതേ നാൾ ക്ഷീണിച്ച്രികയാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് രപ രണ്ട് ഗ്ലാസ്‌ കുടിച്ചാലോ പക്ഷെസാധാ ഒരു ജ്യൂസ്‌ എഴുപത് റുപ്പിന്റ അടുത്തുണ്ട് പിന്നെ അ അത്യാവശ്യം ക ണ്ട് നല്ല ഇപ്പൊ എല്ലായിട്ടും ഇപ്പോൊ ബട്ടർ ജ്യൂസ് കിട്ടും അങ്ങനത്തെ വലിയ വലിയ ജ്യൂസുകൾ തന്നെ ഇരുപത്തഞ്ചു രുപക്ക് കിട്ടും അപ്പൊ അത് നല്ലൊ സംരംഭമായിട്ട് തോന്നി അതിന്റെ ഏഹ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ അറിയില്ല കാരണം ഓർക്ക്ഈ പൈസ എങ്ങനെ ഒത്തു പോണം എന്തന്ന് ഇരുപത്തഞ്ച് റപക്കെ കൊടുത്തിട്ട് ഇതിന്റെ ലാഭം എങ്ങനെ ഇന്ന് കിട്ടണന്ന്റില്ല
നശ ഒന്നണ്ടാവില്ല നമ്മടെവിടിക്ക അങ്ങത്തെ കടറൊക്കെണ്ടാവ ഓരോൊെ ചോദിച്ചിട്ട് നക്ക് കാര്യൊ ചെയാം അത് നല്ലൊ ആശയാണ് ചായയും അതുപോലെണ്ടും ഉണ്ടായിട്ട് ജൂസ ഉണ്ട് ജ്യൂസും കാര്യങ്ങളും ഒരു ഭാഗത്ത ഉണ്ടായിോട്ടെ അതുപോലെ ചായയും കടിയു വേറെ ഭാഗത്തു നമുക്ക ഇങ്ങനെ ഒരുമിച്ച് പോയാൽ അത് നല്ലൊരു കാര്യമാവും
ഉം
ജ്യൂസ് എടുക്കക്കെ ജ്യൂസ് കുടിക്കുക ചായ എടുക്കെ ചായയും കുടിക്കുക അപ്പൊ രണ്ടിനന് മറ്റും മറ്റൊ ഒരു സ്ഥലം ആൾക്കാർക്ക്ൊ ഒരു കാര്യമാണ് ആൾക്ക വ വന്ന് വേടാലോ പെട്ടെന്ന്
ആ അപ്പ ചിലപ്പോ ചില കൂട്ടത്തി അങ്ങനെയൊക്കെല്ല രണ്ട വരുണ്ടുംൊ ചായ പറ്റാത്തവരുണ്ടാവും ജ്യൂസ് പറ്റാത്തവരുണ്ടാവുംൈലോവേസ് ഉണ്ടാവും അപ്പൊ ഇതകുമ്പോ രണ്ടാൾക്കാർക്കും പറ്റൂല അപ്പ ഇത്ണ നല്ലൊരു വത്സമായി തോന്നി അ സംരംമായിട്ട് തോന്നി
ആഹ് അപ്പല്ലാത്തൊരു പരിപാടിന്നെും പിന്നത്തെ ഈ കടികളൊക്കെയാണ് ഇപ്പൊ ഇനിീ കടികള നാടൻ കടികൾക്ക പക്ക്ിപ്പോ പറ്റാതൊയിരിക്കെ ഈ ഇപ്പൊ പുറത്തുനിന്നല്ല കട്ടികൾ കൂടുതൽ വരണോണ്ട പുറത്തുനിന്നല്ല ഡിഷളും കാര്യങ്ങളും കടിയും എണ്ണ പരിപാടികളൊക്കെ ണല്ല ഇപ്പോൊ ആൾക്കാക്ക് വേണ്ടത്
അതാണ് പക്ഷ എന്നഞാനും ഇവിടത്തെക്ക നമ്മളെ നാട്ടിലേപ്പ വയസാംന്മാർ കുറച്ച പത്ത് ഒരു അമ്പത്തഞ്ചിന് പേല ഉുള്ളവർക്ക് എങ്ങനൊയാലും ഒക്ക്ൊരു ചായ രാവിലെ വ്യുന്നരും ചായയാ ഇതപ്പന്ന ആഹ ഏ തന്തായപ്പ് കടിന്നറിയതെ
ഈ കുടുംബക്ക ഓരോഥത് പടന്നെ എടുക്ക പറ്റില്ല ഉ
ആ ഇവിടത്തെപ്പോ തന്തവൈബ് കടികള് ബോണ്ടും കാര്യങ്ങളൊക്കെ വടയും കാര്യങ്ങളൊക്ക വ യസന്മാർക്ക് മതി പിന്നെ കുടുംബത്തോടൊപ്പം വരുമ്പോ പിന്നെ ഓരോരുത്തർക്ക് ഓരോ ഇണോ ജ്യൂസ് വണ്ടരുണ്ടകും ചായ വേണ്ടവരുണ്ടോ ഇഷ്ടമെ കുടിച്ചോട്ട് ഒരു കടിയയി തന്നെ ആകുമ്പോൾ അവർക്ക് ഇത് കയറിയതി രണ്ട കടി കയറി ഇറങ്ങേണ്ട ഒരു
ഉം ഞാൻ പിന്നെ ഈ വിദേശത്ത് കുറച്ചാള അതേമാതിരി ഒരു ചെറിയ ചായക്കട ഹോട്ടൽ പരിപാടില്ലായിരുന്നു ഈ ഫുഡിന്റെയും കാര്യങ്ങള്ൾ ഭക്ഷണത്തിന്റെ രീതിയിലൊക്കെയാണ് അപ്പൊ അവിടുത്തെ കുറച്ച് കടികളും അതുപോലെ ഓൽക്ക് സാധാരണ അറബിയാൾ ഉപയോഗിക്കണ കടികളും ഭക്ഷ ഭക്ഷണത്തിന്റെ വിഭവങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് കുറച്ചൊക്കെ അറിയാം. അത് നമ്മളും പാചകം ചെയ്യലുണ്ട്. അപ്പൊ പിന്നെ ആ കാര്യത്തില് പ്രശ്നല്ല.
ഉം
ആ പിന്നെ ജ്യൂസ് അടിക്ക എനിക്ക് വല്ല്യ പരിചയല്ല. നിങ്ങൾക്ക് ആരെങ്കിലുക്കെ ഉണ്ടെങ്കി പിന്നെ നമ്മുക്ക് വേറെയൊരു കൂലിക്കാരനെ അതിന് ആവശ്യമില്ല വേറെ പാചക്കാരനെമ്മ തരേണ്ട ആവശ്യമില്ല അ
ഉ ഒക്കെ അറിയണാണെങ്കിൽ നമുക്ക് സുഖമാണ് നമ്മുക്ക്െന്നെ ഏ ഒക്കെ പരിപാടി കഴിച്ചാ വേറെൊ ഒരാളെ വെക്കണ്ട ആ പൈസ പോവില്ല
ആ ആ
ഏ അങ്ങനെ മെയിന്റെയിൻ ചെയ്ത് കൊണ്ടായൽ മതി. അപ്പൊ ചെറിയ കടയാണെങ്കിലും ഇപ്പ അത്യാവശ്യം വരുമാനം കിട്ടുകയാണെങ്കിൽ അതെയല്ലേ ലാഭം ന്നാ പിന്നെ നമ്മ മേഖത്തേക് പിടികൂല്ല. അ വല്യ കടാവുമ്പോ കുറെ പണിണ്ടാകും. നമ്മൾ ഓരോ കണക്കും കാര്യങ്ങളൊക്കെ കഷ്ടപ്പാടനെയാണ് വലിയ ഇതൊക്കെ ആകുമ്പോൾ. ഇതൊക്കെയാവുമ്പോ ചെറിയ കടവുമ്പോ നമ്മക് ത ന്നെ വല്ലാതെ അങ്ങേ മേത്ത്ക്ക് പിടികൂല്ല നമ്മള ഒഴിവിനെ അനുസരിച്ചു പോവാ.
അതേപോലെ നല്ലൊരു സ്ഥലം കിട്ടയാണ ഒരു പാടം പോലത്തെ അല്ലെ ഇ ചെറിയൊരു കുന്നോ കാറ്റും ഇതൊക്കെ കിട്ടണ നല്ലൊരു കാഴ്ചയും കാറ്റുക്കെ കിട്ടണ്ട സ്ഥല ണ ഉഷറായി തുടത്താം.
ഉം
ഞമ്മ ഈ പഞ്ചായത്താലത്തുന്ന് അതിന ഒരു അനുമതി കിട്ടാൻ പ്രശ്നം. ഈ ആകെ ചായക്കടയോടെ ഇപ്പൊ തിരിഞ്ഞീനും മറഞ്ഞിനും ഒക്കെ ചായക്കട തുടങ്ങാണല്ലോ, അപ്പൊ അയിനൊക്കെ ഒരു ഒഴിഞ്ഞ സ്ഥലം നോക ക്കണം മറ്റേത് ഞ എന്റെ ചങ്ങായി കൂട്ടാരൻ പറഞ്ഞത് ഇതേതാനെന്നു അവർക്ക് അനുമതി കിട്ടാൻ കുറ ച്ചൊരു പ്രയാസയിരുന്നുന്നേ പറഞ്ഞത് ഈ അടുത്ത അടുത്തടുത്ത് കടകൾ ഉണ്ടായോണ്ടേ. ഒരേക്ക് അവിടുന്ന് ഇങ്ങനെ പറയുണ്ടാവും അവിടന്നും പരാതികളൊക്കെ ഉണ്ടാവും ഒരേക്ക് പ്രശ്നല്ലപ്പോ വേറെത്ത
ആ എല്ലാരും ആ എല്ലാരും അടുത്തടുത്ത തുടങ്ങുമ്പോ ലാഭം ആർക്കും പോവൂലല്ലോ.
ആ കച്ചവടം കുറയല്ലേ മറ്റുള്ളവരുത്.
ഉം അപ്പൊ നമ്മള് തുടങ്ങി ഒന്ന് പച്ച പിടിച്ച വേറൊരു രണ്ടൂന്ന് കട അപ്പുറത് വന്ന നമ്മുക്കും അത് ഇഷ് ടാവുല്ലല്ലോ. നമ്മളിപ്പോ പുട്ടിച്ചാനല്ലേ നോക്ക. ആരും ഇപ്പോ തുടങ്ങികോളിന്ന് പറയില്ലല്ലോ.
ആ അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെള്ളത് ഉം
ഒരടുതെന്നെ സമർത്ഥം ഉണ്ടാവും.
ആ ആ ആ നല്ല പ്രഷർ ഇണ്ട് സമ്മർതം ഉണ്ടാവും. അപ്പൊ അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് ചെയ്യണെങ്കിൽ നമ്മളിപ്പോ ഒരു ഇതിനന് പറ്റിയൊരു സവിധായകനെ കൊട്ന്നിട്ട് കാണിച്ചിട്ടേ, ഇതിനുള്ള ഒരു മാതൃക ഒക്കെ കണ്ടിട്ട് നമ്മൾ തന്നെ ഇതിനുള്ള സാധനങ്ങളും വസ്തുക്കളും എന്തുണ്ട് ചെയ്യേണ്ടത് ഏ ആ മുറി മുറി പണിയേണ്ടത് എന്തോട ക്കെയാണ് പിന്നെ എന്തൊക്കെ മെഷീനാണെ ആ യന്ത്രങ്ങളാണ് ചായൊക്കെ അതുപോലെ കടിക്ക ഇപ്പൊ യന്ത്രങ്ങളാണല്ലോ ചായ ഇപ്പ ആരും ഇതുപോലെ മറ്റു വിഭാഗം വന്നപ്പോ ആരും ഇതിലുണ്ടാക്കണന്നില്ലല്ലോ നേ നേരി ട് എണ്ണ ചട്ടിലിട്ട് ആ അത്തരത്തിലല്ലലോ ഇപ്പോ പരിപാടി ഇപ്പോ ഉള്ള യന്ത്രങ്ങൾ ഇട്ടിട്ട് മറ്റ കാര്യങ്ങളൊക്കെ ചെ യ്യാണല്ലോ
ഉം ഉം
അപ്പൊ ആ കാര്യങ്ങളൊക്കെന്ന നമ്മക്ക് ചോദിച്ചിട്ട് ആ
ആ അപ്പൊ ഇന്നേ വൈകുന്നേരം സമുസ ഒന്നും തന്നില്ലേ. അതിലെപ്പാതെന്നെ വലിയ ടേസ്റ്റ് ഒന്നുല്ല പക്ഷെ തിന്നണ്ടി വന്നു. ച്ച്ണ്ട് ഷവർമ്മ നെറച്ച്ണ്ട് അല്ല ഷവർമ്മ എന്താ സമൂസാ നെ ച്ച്ണ്ടായില്ല പക്ഷെ വല്യേ ടേസ്റ്റ് ഒന്നുംല്ല രു
ആഹ് ആഹ് ഏഹ് രുചിലല്ല പ്പ കാര്യം ഓൽക്ക് നല്ലൊരു ഈഹ് ഇരിക്കാൻ പറ്റിയത് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റിയത് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം കിട്ടിയാ ഓല് അവ ചായട്ക്കാൻ കേറ്കാ പിന്നെ എന്താ കിട്ടണ കടിയ അത് അയിന്റെപ്പം കഴിക്കാന്നല്ലാതെ അതിന്റെ രുചിയും മറ്റു കാര്യങ്ങളും ക്വാളിറ്റിയും ഇതൊന്നും ഒരേ ശ്രദ്ധിക്കുല.
ആഹ് അത് ശ്രദ്ധിക്കണ ആൾക്കാരെണ്ടാവുല്ലോ കുറച്ചായി കഴിഞ്ഞ അവിടെത്തെ രസല്ല അപ്പുറത്തെ കടയിൽ പോവാന്നൊക്കെ പറയാനാ ആൾ . നമ്മള എല്ലാരെയും പരിഗണിക്കണല്ലോ.
എന്നാലിപ്പോ നമ്മ ഇപ്പൊ ഇങ്ങനെപ്പോ കാര്യങ്ങള് പറഞ്ഞപ്പ എത്തിയ സഥിതിക്ക് നമ്മുക്ക് നാ നാളെ വൈകുന്നേപ്പ എന്താ പറ ഞാനപ്പ എ കൂട്ടാരന്റെ അടുത്ത് പോയിട്ട് കൊറച്ച് ചോയിച്ചുന്ന് കരുതിക്കോ നിങ്ങള് ഒഴിവാണ്ടാവാണേ ഞമ്മക്കെന്ന ഒപ്പ കാര്യങ്ങള് നോക്കിട്ടൊരു സ്ഥലം നോക്കിയക്കാ
ആ നല്ലൊരു സ്ഥലം കണ്ട്ച്ചാ നമുക്ക് അവിടെ തൊടങ്ങാനുള്ള പ്ലാന് നോക്കാം
ന്നാ ബാക്കി കാര്യങ്ങളക്കെ നമുക്ക് എന്നാ നാളെ ചർച്ച ചെയ്യാം.
ചർച്ച എന്നായിക്കോട്ടെ ട്ടാങ്ക്യു.